അലോ
ഹലോ കേകാമോ
എന്തോട് കുവാ
പറ ഇപ്പോഴ ഇപ്പയേൻ വെറുതെ കെടക്കുവ ഞാൻ പറയാം പറഞ്ഞില്ലേല്ലാന്ന് മോനെ ഇന്ന് മൊത്തം യാത്രയായിരു യാത്രയായിരുന്നു ഞാൻ പോയി അവിടെവിടെ എല്ലാം പോയി കുഴഞ്ഞ് വെയിലൊക്കെ കൊണ്ട് ക്ഷീണിച്ചു വന്ന്ടക്
എവ്ടെ പോയി ഓവ് ചുമ്മാ പോയതാണ്
അവിടെ ഉം
ഏഹ്
മോയ്ണില്ലേ
ഇന്ന എന്തിനേ പോയിരുന്നു ഒരു കാരണോല്ലാതെ എവിടെം പോണ്ടാവശ്യല്ലലോ
കാരണം ഉണ്ട് കാരണോണ്ട് മറ്റേ അ ഊട്ടാനെ അ അ ആധാറിന്റെ വിഷയത്തിന് പോയതാ ആധാർ ഇല്ല. അ പിന്നെ അത് വരാൻ വേണ്ടി കുറെ എന്ത പഴേവേറെ സർട്ടിക്കറ്റ്ന്നൊക്കെ പലലപേര് ഏ
ആഹ ഫുഡ് കയ്‌ചോ ഫുഡ് കയ്ച്ചോന്ന്
കഴിചയത്ത് കഴിച്ചട്ടാ പോയേ ബിരിയാണി
ഓ ഓട വിശ്വസിച്ചു വിശ്വസിച്ച്
എന്താ വിശ്വസിക്കാരിക്കാനെന്ത്
ആ ഞാൻ ഭയങ്കര ബോഡി വിൽ ഡർ അല്ലേ
അ ബോഡി വിൽഡറാണോ ന്നില്ല ഞാനീ ഇ
ഉം
ഇല്ല ബോഡി ബിൽഡർ അല്ലല്ലോ ആ ബിരിയാണി തിന്ന് പോന്നല്ലോ
ഉം ഉം ഞാ ഞാൻ ചിക്കൻ ബിരിയാനീ കയ്ച്ചുചക്
ഞാചിക്കൻ ബിരിയാണിയാണ്
ഇതാരെ പറഞ്ഞ ബിരിയാണിയാ അപ്പൊ പറഞ്ഞ ചികം ബിരിയാണി വിളിക്കാത്തല്യാണത്തിനായ് വിളിക്കാ വിളിക്കാത്ത കല്യാണത്തിനന്ന് വിളിക്കാത്ത കല്യാണത്തിനാ ഉ മനസ്സിലായി
വിളിക്കാല്യാണനൊന്നു മ്മലോവതില്ല
ആ ആ
പോവത്തില്ല ഞ ഞാൻ ഇ ഇപ്പ പോകത്തില്ല വണ്ടൊക്കെ പോവായനു ഇപ്പോ വലുതായി പണ്ട് ഓളേജിൽ പഠിക്കുന്ന സമയത്ത്യന് അയിലിതിലൊക്കെ പോവായിര്ന്ന്
ശരിയ വല്ിയ ഇറക്കനായ്
വലിയറക്കന ഇപ്പ പല്യർകനായ പല്യർകനായി പ ആൾക്കാാരൊക്കെ ക്ക്അറിയാം അപ്പോൊ ചേ കളിക്കാത്തന്നെയ ഒന്നാര് നോട്ടീസ് പണ്ട് കുഴപ്പമില്ല അല്ല നിങ്ങ പണ്ടൊയപ്പല്ല അവിടെ ഉണ്ടോ വിളി കല്യാണത്തിരൊക്കെ പോകാൻ പറ്റി ബാംഗലൂര്
ആഹ
ബാംഗ്ലൂൽ റ്റ്പോവാൻ പറ്റൂ
വിശേഷം
ഏഹ് പിന്നെ ഭയങ്കര വിശേഷങ്ങൾ ഞാൻ പറഞ്ഞ ഇന്നലത്തെ മഴ നമ്മള് കു റ്റം പറഞ്ഞാ പിന്നെ ഭയങ്കരമായ വെയില് പുറത്തിറങ്ങൻ വയ്യ തല പൊള്ളുന്ന വെയില്
മഴ ആയിരുന്നോ അവിടെ
ഇന്നലെയൊക്കെ മഴയല്ലായിരുന്നോ അവിടെ അപ് അപ്പൊ ഇന്നലെ മഴയെ കുറ്റം പറഞ്ഞില്ലേ ആഹ് അതാ ഞാൻ പറഞ്ഞ ഇന്നിവിടെ തല പൊട്ടുന്ന വെയില്
ഇവിടെ ഇന്ന് ഭയങ്കര വെയില്
പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഒഹ് അതന്നെ മഴയെ കുറ്റം പറയാൻ പോയ വെയില് വെയിലിന് ഈഗോ അടിച്ച് എല്ലാരുടെയും മഴയെ പൊക്കി പറഞ്ഞപ്പം ഞാൻ അതിലും വലിയ പ്രശ്നമാണ്ന്ന് കാണിക്കാൻ വേണ്ടി വെയില് വന്ന്
എന്റെ കർത്താവേ ഇവിടെ ഭയങ്കര ചൂട്
ഓ എന്തവാ പുറത്ത് എറങ്ങിയട്ടെ അ തല ഒക്കെ പൊളളുന്ന് എവിടെയും നിൽക്കാൻ പോലും പറ്റുന്നില്ല
ഉം എങ്ങനാ പോയ വണ്ടിയിലാന്നാ ബസ്സിലാണോ ട്രെയിനിലാണോ എങ്ങനാ പോയെ ബൈക്കിൽ ഏതാ
ബൈ
എൻ എസ് ആണോ സ്പ്ലെണ്ടറാണോ.
ഒന്നും അല്ല സ്പേ സാധാ വണ്ടിയ സി ഡി ഡിലെക്സന്ന് പറയും പഴയ രണ്ടായിരത്തി ഏഴ് മോടല്
ആഹ്
എൻ എസും പിന്നസും ഒന്നും ഞ ഞാനങ്ങനെ മേടി ക്കാറില്ല
ഓ
അതൊക്കെ മെയിന്റനൻസ് ഭയങ്കര പ
അല്ല അല്ല അല്ല എന്നാലും എന്തൊക്കെ പറഞ്ഞാലും ഏതു വണ്ടിയ ഏറ്റവും ഇഷ്ടം
എനിക്ക് ഏറ്റവും ഇഷ്ടം എന്തുവ ബുള്ളറ്റ് പോലത്തെ വണ്ടി ഒക്കെ ഇഷ്ടം
ഉം ഉം
ബുള്ളറ്റ് മറ്റേ റോയൽ എൻഫീൽഡിൻ്റെ വണ്ടികളൊക്കെ എനിക്കിഷ്ടം
ഉം എനിക്ക് ഏറ്റവും ഇഷ്ടം ഏതാന്നറിയോ
ഏതാ
ആന്നോ ഗെസ്സേയ് ഗെസ്സേയ് ഗെസ്സേയ്
എ സിയു അല്ല ആർ വൺ ഫൈവ് ആർ എക് ഹൻഡ്രഡ് ഒക്കെ ആയിരിക്കും
ഈഹ് അല്ല
അഹ് അല്ല അങ്ങനെ ആണല്ലോ കണ്ണാപ്പി ടീംമ്സൊക്കെ ആന്നല്ലോ അത് കൊ
ഈഹ് ഞാൻ കണ്ണപ്പി അന്ന് നിങ്ങളോട് ആര് പറഞ്ഞ് ആഹ് ഹാ
അത് ഞാനങ്ങ് ഗെസ്സ് ചെയ്ത
ആഹ് പിന്നെ ഭയങ്കര രസാട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം ഉള്ളത് ആഹ് ആഹ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഉള്ളത് സ്പ്ലെണ്ടറാ
ആന്നോ ആഹ് എന്റെ കൈയിലിരിക്കുന്ന വണ്ടി സ്പ്ലെണ്ടറിന്റെ ഏകദേശം സ്പ്ലെണ്ടർ അല്ലന്നേ ഉള്ളൂ
ഉം എനിക്ക് അതെ അതാ ഇഷ്ടം
അങ്ങനത്തെ വണ്ടിയ എനിക്ക് ഉപയോഗിക്കാൻ ഇഷ്ടം പക്ഷെ ഞാൻ അല്ലാ ഇഷ്ട പറഞ്ഞ
എന്താ
ഇതൊക്കെ നമ്മുക്ക് മുതലവുമോ എനിക്ക് സ്കൂട്ടര്‍ ഒക്കെയാ സ്പ്ലെണ്ടർ ഗ്ലാമറ് എന്റെ കയ്യില്‍ ഉണ്ടായിരുന്നു സ്പ്ലെണ്ടർ ഉണ്ടായിരുന്ന് ഗ്ലാമര്‍ ഉണ്ടായിരുന്നു ഫാഷൻ പ്ലസ് ഉണ്ടായിരുന്ന് ഫാഷൻ പ്രോ ഉണ്ടായിരുന്ന്
ഉം
ഞാണ് മറ്റേ സീസി കൂടിയ വലിയ പവറുള്ള മേടിക്ക്ണ്ട്
ഉം ഉം
അങ്ങന ത വണ്ടിയൊക്കെ മേ ടിച്ചു കഴിഞ്ഞാൻ ഭയങ്കര മെയിന്റനൻസ പിന്നെ നമുക്ക് ഒരുപാട് സ്പീഡിൽ പോകാൻ തോന്നും ഭയങ്കര റിസ്കും കാര്യങ്ങളും ഡെയിലി ഉപയോഗിക്കാൻ കൊള്ളത്തില്ല എണ്ണ ചെലവെല്ലാം കൂടുതലാ.
മ്
വെല്ലവരുടെയൊക്കെ മേടിച്ചു വെച്ചു ഓടിക്കുകയാണേൽ കുഴപ്പല്ല വെല്ലപോയൊക്കൊ ഓടിച്ച കുഴപ്പല്ല അങ്ങനെയൊക്കെ ഓടിക്കും അല്ല നമ്മള് മേടിക്കുന്നത് മണ്ടത്തര
മ്
ഇല്ലേ നിനക്കയിന് ഓടിക്കാൻ അറിയാ ഏഹ്
എനിക്ക് ഓട്ടിക്കാൻ അറിയാവുന്നോ
ആഹ്
ആഹ് കൊഴപ്പല്ല
കുഴപ്പം എന്തോ യ്പ്പിലാന്ന് വണ്ടിക്ക് കൊയ്പ്പിലാന്നൊ അത്യാവശ്യം ള്ള ഒര് അല്ല അത്യാവശ്യത്തിന് എവിടാ
അത് വെച്ചാ അത്യാവശ്യ അങ്ങ് അങ്ങനെയല്ല നല്ല ട്രാഫിക്കും അത് ഇതു ള്ളടത്തൊക്കെ ഓട്ടിക്കാൻ പേടിയ
ആണോ അപ്പൊ പിന്നെ നീ പറയുന്നത് മറ്റേ തുറസായി കിടക്കുന്ന കണ്ടം അതൊക്കെയാണ് തുറസായി കിടക്കുന്ന കണ്ടം അതേ വീടിന്റെ എതിരെ വണ്ടി വരാ വീടിന്റെ മിറ്റം പ്പ അതക്കോയാണോ അല്ലെങ്കി അത് അതെ ഹ് എന്ത് അടച്ചിട്ടേക്കുന്ന സ്ഥലങ്ങളൊക്കെയാണോ രണ്ട് സൈഡിൽ കൂടെ വണ്ടി വരാത്തെ റ്റടുത്തോട്ട് ചെന്ന് വരുന്നു അങ്ങനെത്തോന്നാ നീ ഓടിക്ണ് ഇല്ല റോഡാകുമ്പോ പിന്നെ ട്രാഫിക്കും കാണും ബ്ലോക്കും കാണും തോന്നെ വണ്ടിയും കാണും അപ്പൊ പിന്നെ
തോന വണ്ടികളൊന്നും അധികം വരുത്തില്ലല്ലോ
അല്ല അങ്ങനെ വരാത്തടുത്ത് അപ്പൊ വണ്ടി അധികം വരുന്ന സ്ഥലംത്തുമ്പ നീ എന്തോചെയ്യും വണ്ടി ഓഫാക്കിട്ടോറൂട്ടോ
ഇല്ല ഞാനങ്ങനെ ഒറ്റക്ക് പോത്തില്ല ഞാൻ പോകുമ്പം എന്റെ ചക്കനെ കൊണ്ട പോത്തുള്ളു അപ്പം തോന വണ്ടിയൊക്ക വരുവാണെങ്കി ഞാൻ അറങ്ങീട്ട് അവനെ കൊണ്ട് ഇടിപ്പിക്കും.
ആഹ് അങ്ങനെ ആരേലും കൂടെ വേണം അപ്പം
ആ വേണം പിന്നെ വേണ്ടേ
ആഹ് ഇല്ലാ ന്നുണ്ടെങ്കി പണി കിട്ടും
ഉം, ഞാൻ എവടെ പോല് ജസ്റ്റ് ഒന്ന് വെള്ളിലോട്ട് പോയാല് ഞാ അവനെ വിളിക്കും എടാ ഇന്നട്ത്തോട്ട് പോണം വാ ആ വണ്ടി എടുത്തോണ്ട് വരും ഞാൻ ഓട്ടിക്കും, തോനെ വണ്ടി വരുമ്പോ ഞാൻ അറങ്ങും, അവനെ ഓട്ടിക്കും.
പോയാ വണ്ടി വരുമ്പോ നീ തന്നെ അങ് ഓടിക്കണം എന്തിനാ ഇറങ്ങുന്നെ കഷ്ടം
വിറക്കും അത് ച്ചാലേ ഇപ്പറ്ത്തു ടെ ടിപ്പറും അത് ഇതൊക്കെ നേരന്നൊക്കെ പോത്തില്ലേ ചിലപ്പോഴൊക്കെ ആയിന്റെയൊക്കെ സൗണ്ട് കേക്കുമ്പം ന്റെ കർത്താവെ എനിക്ക് പേടിയ
കർപ്പോ
ഞാൻ നല്ല കൊച്ച
അറിയ ആണോ നല്ല ങ്കി വരുന്ന
ആന്ന് ആഹ് അയിന് അയിന് കൗണ്ടർ അടിക്കാൻ വന്നേയ്കൗണ്ടർ അടിക്കാൻ വന്നേയ്കൗണ്ടറടി
അല്ലല്ലല്ല കൗണ്ടർ അടിക്കാൻ വന്നല്ല ഞാൻ ഇങ്ങനെ ആലോയിച്ച എന്നാലും വണ്ടി പോകുമ്പോ നീ ഇങ്ങനെ കർത്താവേന്ന് വിളിക്കുന്നതാ എന്റെ മനസ്സിലിങ്ങനെ വന്നേ. ഞാൻ കണ്ടത്.
ഓഹ് ഇമാജിനേഷൻ.
വാല്യുവേഷൻ എന്നട്ട്
അയ്യോ എ ഇന്ന് എന്തിരു വെയിലാ ഏഹ്
എന്റെ ചെറുക്കൻ എന്തു ചെയ്യുന്നു?
എന്റെ ചെറുക്കൻ ഊലൻ ഗ്യാസ് പഠിച്ചു കഴിഞ്ഞു. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പോസ്റ്റിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു.
അല്ല. പോസ്റ്റിങ്ങിന് വേണ്ടി അവർക്ക് ഈ മാസം കിട്ടും എങ്ങോട്ടാന്ന്.
ആഹ് ബാംഗ്ലൂരാണോ നാട്ടിലാണോ?
ചെന്നൈ തമിഴ്നാട് അതാ നോക്കുന്നെ.
അല്ല അവനിപ്പൊ നാട്ടിലാണോ?
ആഹ് ഇപ്പൊ നാട്ടിലുണ്ട്.
ആഹ് അപ്പൊ നീ മാത്ര ഉള്ളൂ ബാംഗ്ലൂരില്.
അവനും കൂടെ ഇവിടുണ്ടെങ്കി ശരിയാകത്തില്ലന്നേ.
അതു കൊള്ളാം. അതെന്താ?
ഓയ് വേണ്ട.
അവിടെക്കെ പക്കാൻ പറ്റത്തില്ലെ?
പിന്നെ പഠിപ്പൊ ക്കൊരു വശത്തുടെ നടക്കും. ഞങ്ങള് അങ്ങനൊന്നും ഇല്ലാട്ടോ എന്നോട് എപ്പഴും പോയ കൊറെ കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോ പറയും എടീ പോയി പഠിക്ക് പോയി പഠിക്ക്. ഭയങ്കര സപ്പോർട്ടീവാ.
ആ നല്ല കാര്യം. അങ്ങനെ അതായിരിക്കും അന്ന് പറഞ്ഞതല്ലിയോ സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാ രുണ്ടെന്ന്.
ഉമ് നമ്മളെല്ലാവരേം ഒരേപോലെ കാണാൻ പറ്റത്തില്ലല്ലോ. എനിക്കിട്ടി സീരിയസായിട്ട് എനിക്കാ കിട്ടിയെ. എനിക്ക് കിട്ടിയ ആള് സീരിയസ് ആയിട്ട് നല്ല സപ്പോർട്ടീവാ. എ എന്തുണ്ടെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റും. എനിക്ക് എന്ത് ഇപ്പ എനിക്കൊരു വിശ്വാസം ഉണ്ട് എന്തുണ്ടെങ്കിലും എന്റെ കൂടെ നിൽക്കാൻ ഒരാള് കാണും. ഇനി ആരൊക്കെ വരത്തില്ലന്ന് പറഞ്ഞാലും എന്റെ കൂടെ നിക്കാൻ ഒരാളുണ്ട്.
ആഹ് അങ്ങനെ ഉള്ളതന്നെ അത് വലിയ ഭാഗ്യാ. ഇപ്പഴത്തെ കാലഘട്ടത്തൊക്കെ അങ്ങനെ ഒരാളെ കിട്ടുന്നത് വല്ല്യ കാര്യ
ഉംഹ്
ആഹ് എപ്പോഴും കാണണ്ടാ അതുഅങ്ങനല്ലേ പറയാൻ പറ്റത്തുള്ളൂ.
ഉമ്
പിന്നെ
പിന്നെ എന്നാ ഉമ്
ആഹ് ശരിയെന്നാ.
ഓഹ് ശരിയെന്നാ.